ഹലോ അസ്ലാലാ മലയ്ക്കും
ഉം എന്തൊക്കെയുണ്ട് വർത്താനം.
എന്തൊക്കെയാണ്. നല്ലത്
എന്താണ്
ഭക്ഷണം. ഓ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു.
ഉം. എന്താണുള്ളതിന്ന്.
ഇന്ന്, സാദാ ചോറും.. വെള്ളരിക്ക മോര് കാച്ചി വെച്ചതും ബക്കല് മീൻ ഉണ്ടായിനു. അത് പൊരിച്ചതും
ആഹ് ആഹ് ഇപ്പേരി കളു ഒന്നുല്ല്യ.
ഇല്ല ഉപ്പേരുകൾ ഒന്നുല്ല. ചക്കക്കൂട്ടാൻ ഉണ്ടായിനി. ഇന്നലെ വെച്ച
അതുണ്ട്
ഉപ്പേര്യ, ഉപ്പേര്യയാക്കി, വെ ഉപ്പേരിയാക്കി വെച്ച ക്കാ
ആഹ് ഉപ്പേരിയാക്കി വെച്ചത്.
എന്റെ സീസൺ കഴിഞ്ഞില്ല
ചക്കന്റെ സീസൺ കഴിഞ്ഞിട്ട്ണ്ട് ന്നാലും അവിട ഇവിടക്ക ഞങ്ങള ഇവിടെ ഇവിടെ ചക്കയില്ല അവിടെ അടുത്തൊരു വീട്ടിലുള്ളത് തന്നതാണ്
ഉം
കൊറെ കഴിഞ്ഞിട്ട്ണ്ട് ന്നാലും ഇപ്പ കൊറച്ചൊക്കെ ഇണ്ട്
ഉം ഉം
എന്താണ് എങ്ങനെ
മക്കളൊക്കെ എന്തേണ്
മക്കളൊക്കെ ഒരാള് സ്കൂള് പോയിട്ട്ണ്ട് ഒരാള് ഇവടെണ്ട്
ഇങ്ങളെന്താ ഭക്ഷണൊക്കെ കഴിച്ചോ
ഓ ഞാ ഭക്ഷണ കയിക്കലോകെ കഴിഞ്ഞു
എന്താ കെടക്ക
ങ്ങാ ഞങ്ങക്ക് ചോറുണ്ട് മുതിരക്കറി ഉണ്ട് ബീ ഫ്രൂട്ട് പച്ചടി ഇണ്ട് കേവേജ് ഉപ്പേരി ഇണ്ട്
ഉം
തൈര്ണ്ട്
ഓ എല്ലൊം ഉണ്ട്ല്ലേ
ഉം മീനൊന്നുല്ല
ഉം മീൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുല്ല നോൺ വെജ ഒന്നുല്ലേ
ഇലല്ല ഇന്നൊന്നുല്ല
ഉം ഇല്ല മുത് മതിര ഉപ്പേ മുതിരപ്പേരിയും ബീട്രൂട്ടൊക്കെ രക്തണ്ടാവാൻ നല്ലതാണല്ലോ
ഉം അതാണ്
അങ്ങനെ എന്താണ് ഇന്നത്തെ കാലാവസ്ഥ എന്താണ്
ഇന്ന് കുഴപ്പില്ലഷറായി പോണൂ വെയിലാണ് ഇല്ലല്ല ഇന്ന് മഴയൊന്നുല്ല ഇന്ന് വെയില്ല
ഉം ഫുള്ള് വെയില
അങനെല്ല ഉം മുറ്റൊക്കെ നല്ല ക്ലിയരായി വെയില് കൊണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങാനൊക്കെ പറ്റിന്ന് തിരുമ്പിയതൊക്കെ
ആഹ് ആഹ്
വെയില് കണ്ട് വെയിലുണ്ട് ഉണങ്ങിയാല് നല്ലൊരു സ്മെല്ലാണ്
ആഹ് ശരിയണ് മഴയാവുമ്പോ ശരിക്കും ഒണങ്ങൂല
ഉം
അപ്പൊ അത് മടക്കിയൊക്കെ വെച്ചാലൊര് ഒരു വേറെരു ചീന സ്മെല്ലായികാരം
ഉം വൈലുള്ളൊണ്ട് ആവോണ്ട് ഉഷാറായി
ഉം ഇബടെപ്പ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണാനുണ്ട് നല്ല കാറ്റൊക്കെ അടിക്കണണ്ട് അവിടെ കാറ്റൊന്നുല്ലെ ഇപ്പൊ
ഇല്ലല്ല എങ്ങടെ ഇന്നൊന്നുല്ല മഴ വരുന്നുണ്ട്
ആഹ് ഇബടെ നല്ല കാറ്റും ഒക്കെ ഇരുണ്ടൂടി വരുന്നുണ്ട്
ഉം ഉം
ഉം
വേറൊന്തൊക്കെയാണ് വിശേഷം
വേറെ എന്തൊക്കെ സുഖായിട്ട് അങ്ങനെ പോകുന്നു ഇന്നവിടെ മക്കളൊക്കെ സ്കൂ
എന്നിട്ട് കുട്ടികളൊക്കെ ഉസാറായി പോണു
ഓഹ് സ്കൂ സ്കൂ കുട്ടികളക്കെ സ്കു ഉഷാറായിട്ട് പോവുന്നുണ്ട്
ഉം ക്ലാസ്സൊക്കെ തൊടങ്ങീല്ലെ കുട്ടിക്ക് പാടൊക്കെ എടുക്കല് തൊടങ്ങിയൊ
ആഹ് പാടൊക്കെ എടുക്കല് തൊടങ്ങി ഇന്ന് മക്കക്ക് സ്കൂളില് ഫാൻ ഷോ ആണ് ഇപ്പൊ ഫുട്ബോൾ ആണല്ലൊ ഇപ്പൊ ഇപ്പോ ലോകകപ്പിന്റെ സീ ലോകകപ്പിന്റെ ഒരു ടൈംമായില്ലേ അപ്പൊ മക്കളോടൊക്കെ ഇന്ന് അവർക്കിഷ്ട്ടപ്പെട്ട ടീമിന്റെ ജെഴ്സി ഒക്കെ ഇട്ട് വരാൻ പറഞ്ഞിട്ടൊണ്ട്
ഉം ഉം എന്താണ് ഏതാ ഇഷ്ടം
അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല നമ്മക്ക് ഏതും കെറച്ചൂടി ഇഷ്ടം അർജന്റീനയാണ്
ഉം
നമക്കിഷ്ടിപ്പ നമ്മള രാജ്യാണല്ലോ വേണ്ടിത് ഇന്ത്യയാണ് വേണ്ടിത് പക്ഷെ ഇന്ത്യ ലോകക പ്പില് കളിക്കാത്തോണ്ട് നമ്മള് വേറെ ടീമിനെ ഇഷ്ടപ്പെടേണ് ഇങ്ങള് ഫുട്ബോളൊക്കെ കാണലിണ്ടോ
ഫുഡ്ബോള് കാണലില്ല എന്നിട്ട് മോക്കേത് ഡ്രസ്സ വാങ്ങ്യേ ഏത് ടീമിന്റെ ഡ്രസ്സാ വാങ്ങ്യെ
മോക്ക് ബ്രസീലിന്റെ ടീഷർട്ടാ വാങ്ങിയത് അതാ കിട്ടിയത്
ഉം
ഇപ്പൊ കടേലൊക്കെ ഭയങ്കര തെരക്കാണെ ഇന്നലെ പോയിട്ട് ആ ആകെ രണ്ട് രണ്ടോ മൂന്നോ ടീഷർട്ട് മാത്രമേ ഒള്ളുവെന്ന് പറഞ്ഞു
ഉം ഉം
ഒക്കെ കഴിഞ്ഞിക്കണ് ഇപ്പൊ ഇതിന്റെ ഒരു സീസൺ ആയോണ്ട് എല്ലാ കു ട്ട്യോക്കൊക്കിപ്പൊ സ്കൂളിൽ എല്ലോടുത്തുണ്ടല്ലോ
ഉം ഉം
ഫാൻഷോ പറഞ്ഞാട്ട് എല്ലാരും ഇട്ട് വരണന്നൊള്ളെ
ഉം ഇവിടെന്നിട്ട് ബ്രസീലിന്റെ ടീമാ ബ്രസീലിന്റ കിട്ടിയേ
ആഹ് എന്നിട്ട് ബ്രസീലിന്റ കിട്ടിയത്
ഉം കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനൊണ്ടോയി ഇപ്രാവശ്യം ബ്രസീലാവോ എന്താണ് ഇങ്ങള് കളിയൊക്കെ കാണലിണ്ടോ
ഞാന് കഴിഞ്ഞ പ്രാശം കണ്ടീന്
ഉം
കഴിഞ്ഞ പ്രാശം ഞാപ്പി ഞാപ്പിനെ ഓഹ് ഓഹ് ഫുട്ബോൾ ഇഷ് ടാണ്
ഉം
അത് രസാണല്ലോ കളിക്കണത് കാണാന്
എങ്ങനെയാണ് കാണാല് മൊബൈലോ ടിവിലോ എങ്ങനെയാ
ഞങ്ങൾ കഴിഞ്ഞ ഇതീലങ്ങള് എല്ലാരുംപാട ടി വിയിലാരുന്നു കണ്ടീനത് വീട്ടിലൊള്ള എല്ലാവരും ഒരുമിച്ചിരുന്നാട്ട്
ഉം ഉം
ടി വിലാണ് കണ്ടത് ഇനി ഇപ്രാവശ്യം ഇവടെ ടി വി ഇല്ല അന്ന് തറവാട്ടിലേനി അപ്പ അവിടെ ടി വി ഇണ്ടേനി ഇപ്പൊയിവിടെ ടി. വിയില്ല. അപ്പൊളിനി ഫോണിലു കാണേണ്ടി വരും.
ഉം.. ഉം
നിങ്ങള് കാണലില്ലാ
ഞങ്ങള് കാണലില്ലാ
കളിയൊടൊന്നും താല്പര്യല്ലേ
അർജന്റീനാ ഫാനാ
ഓഹ് ഞൻ അർജന്റീനാ ഫാനാ
മെസ്സിനോടുള്ള താത്പര്യത്തിലല്ല നമ്മ അർജന്റീനയുടെ ഇതായിട്ടാണ്
എങ്ങനെ
മെസ് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാന്ന്
കളിക്കാരിപ്പോ മെസ്സി റൊണാൾഡോ നെയ്മറോ അതെല്ലാവരേയുമിഷ്ടമാണ് എമ്പാപ്പേ യെല്ലാവരേയുമിഷ്ടമാണ് എന്നാലും പക്ഷേ ടീമ്അർജന്റീനയാണെന്നേയുള്ളു
ഉം
നിങ്ങളുകളിയൊന്നും കാണലില്ല
ഞങ്ങള് കളികാണലില്ല
മക്കളും കാണാറില്ലേ
മക്കളുംകാണല്ണ്ട്
ഉം
എപ്പോളെങ്കിലുമൊക്കെ കാണും നമ്മ പ്രശ്നമൊന്നുമില്ല
ആഹ്
ഓലൊക്കെ കാണും ടി വി ഒന്നുല്ല ഫോണിലിങ്ങനെ കാണും
ആഹ് പിന്നെയെന്താണധികം ഇഷ്ടമെന്താണ്
ഇഷ് ടംമങ്ങനെ ഓലു മൊബൈലു വേറെയെനന്തെങ്കിലുമൊക്കെകാണാൻനോക്കും നമ്മളു പിന്നെ ടൈമുണ്ടാവില്ല വേറെ ഫുട്ബോൾ കാണാൻമറ്റു കാണാനെന്ന് ഓരോ പണിയായിട്ടങ്ങനെ പോകും
ഉം മക്കളൊക്കെ സ്കൂളിൽ പോയാലും ഒഴിവൊന്നുമുണ്ടാവൂലേ
മക്കള് സ്കൂളില് പോയാല് അല്ലാത്തൊരോ വർക്ക് ഉണ്ടാവും ചെയ്യാന് ഉമ്മയുണ്ട് അപ്പൊ ഉമ്മേനെ നോക്കണം അപ്പമങ്ങനെയോരോ പണിയായിട്ടുപോകും
ഉമ്മായ്ക്കെന്താ വയ്യായ്കയാണോ
ആഹ് ഉമ്മാക്കു സുഖമില്ല പ്രായമായതാണ്
ആഹ്
അപ്പ ചെറിയയൊരു പ്രശ്നമൊക്കെയുണ്ട്അപ്പൊങ്ങനെ സുഖമില്ലാത്തതായപ്പോ ഓരെനോക്കി ഓരോന്നുവെക്കും
ആഹ് എന്താ ഭക്ഷണമൊക്കെ കഴിക്കൂലെ ഒറ്റക്കു കയിക്കൂലേ
ആഹ് ഒറ്റക്കുകയിക്കും
ഉം
ഭക്ഷണമൊക്കെ റെടിയാക്കി എടുത്തുവച്ച്കൊടുത്താൽമതി ഭക്ഷണം ഭക്ഷണം ഒക്കെ കഴിക്കും
ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ
ഒന്നുല്ല
ഉം
കൊഴപ്പമൊന്നുല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറുതാട്ടുള്ളതു
ഉം പ്രായായതിന്റെ അസുഖങ്ങളായിരിക്കുലെ
ഉം ഉം അങ്ങൻത്തെ പ്രശ്നങ്ങളായ്ട്ട് ഇങ്ങനെ പോണ്
ഉം
ഭക്ഷണം കഴ്ക്കാനുള്ള ബീദ്ധിമുട്ടും വയസ്സായിലെ
ആഹ്
ഞമ്മക്ക് ഇണ്ടാക്ക്ണ ഭഷ്ണം ഇപ്പ എല്ലാർക് ഇശ്താവൊന്നുല്ല അപ്പൊ പിന്നെ ഒൽക്കായിട്ട്ള്ള വേറെ ഭക്ഷണൊക്കെ ഇണ്ടാക്കണം അങ്ങൻത്തെ ചെറി പ്രശ്നങ്ങ അല്ലാത്ത കൊഴപ്പൊന്നുല്ല
ആഹ് എല്ലാ ഭക്ഷണൊന്ന് അവർക്ക് ഓൽക്ക് പറ്റൂലെ
ഞമ്മള് ഇണ്ടാക്ക്ണ എല്ലാ ഒന്നും ഓൽക്ക് പറ്റൂല്ല ചിക്കൻ പറ്റൂല. എര്വ്ള്ള പറ്റൂല അങ്ങനെയെക്കെ
ആഹ്
ശരി അപ്പോൽക്കായിറ്റ് വേറെണ്ടാക്കണം എരിവ്ള്ളതും ഇ എരിവില്ലാത്ത ഭക്ഷണം ഇണ്ടാക്കണം ഞമ്മക്ക് എരിവ്ട്ടാണ്ട് ഇണ്ടാക്കണം എരിവില്ലാത്ത ഇണ്ടാക്കണം അങ്ങനെയെക്കെ
ആഹ് ആഹ് ആഹ് ശരി
പിന്നെ പല്ലൊക്കെ പോയതല്ലെ അപ്പ പിന്നെ കടിച്ച് തിന്നാൻ പ റ്റിയ ഭക്ഷണം കയ്യുല അപ്പൊ നല്ലോണ്ണം വേവിക്കണം നമ്മള് കഴ്ക്ക്ണാതിരി കഴിക്കാൻ കയ്യൂല
ഞമ്മക്ക് പിന്നെ വേവ് അധികമാവണ്ടല്ലൊ
ഉം ഒര്ക്ക് നല്ലോണം വെന്ത് വേവായ്ട്ടൊക്കെ വാണം
ഉം എന്ന ശരി
വേറെ എന്താണ്
എന്നാല് ഓക്കെ